ഭക്ഷണൊക്കെ കഴിച്ചോ.
ഭക്ഷണം ഞങ്ങൾക്ക് ഇന്നൊരു റിട്ടയർമെന്റ് പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി. ഫുഡൊക്കെ കഴിച്ചു ഞാ വയറു നിറച്ച ഫുഡൊക്കെ കഴിച്ചു.
ആണോ.
ഉം.
ഡയറ്റ ഒക്കെ നോക്കുന്നില്ലേ ഇപ്പം.
ഡയറ്റ ഒക്കെ നോക്കും ഡയറ്റ്. റ്റണ് പക്ഷെ ഇന്നിപ്പോം ഞാൻ വയർ നിറച്ച്കഴിച്ചു കുറേ ദിവസം കൊണ്ട് ഡയറ്റ് ആണ്. ഹെ ഫുഡൊന്നും കഴിക്ക ക്കുന്നില്ലായിരുന്നു ഇത്തിരി ഓട്സ്ക്കെ കാച്ചി കുടിക്കിയ കൂരൊക്കെ കാച്ച കുടിച്ചോടാണ് ഇരുന്നത്. ഇന്നിപ്പോ നല്ലതുപോലെ കഴിച്ചു.
ആ അപ്പൊ ഡയറ്റിൽ ഇപ്പ സാധാരണ ഡയറ്റ്. ക്കുന്ന ദിവസങ്ങളില് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്.
സാധാരണ ഞാന് ആ രാവിലെ. അ ഹെ പിന്നെ രാവിലെ എഴുന്നേക്കുമ്പോഴേ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും ചൂടുവെള്ളം. ചെറിയ ചൂടുവെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിയാസീട് ഇട്ട. ആഹ് ചിയാ സീട് തലയ്ക്കുദിവസേ കൂത്തിട്ടേക്കും അത് രാവിലെ അത് വെറും വയറ്റിൽ കഴിക്കും പിന്നെ മധുരം ഇടാത്ത ഒരു ഗ്ലാസ് ചായ കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് ഒരു ഇച്ചിരി ഓട്സ്. ആഹ് ഉപ്പിട്ട്. ഹെ പിന്നെ വേവിച്ച് അത് വെ ഇതാക്കി കഴിക്കും.
അപ്പൊ കഷ് അല്ല അപ്പൊ കഷ്ടപ്പാടാണല്ലേ അപ്പൊ വേറെ. ഫുഡ് ഒുന്നും കഴിക്കാൻ പറ്റൂലല്ലോ അപ്പ നല്ല പാടല്ലേ.
പടാണ്. അതെ ഉച്ചക്ക് പിന്നെ നമ്മള് വെക്കുന്ന കറി തോരനോ അവിയലോ എന്താന്ന് വെച്ചാൽ അത്. പിന്നെ ഒരു മുട്ടയും പൊരിച്ച് കഴിക്കും. ചോറ് കഴിക്കില്ല ഇല്ല ചോറ് കഴിക്കത്തില്ല ചോറ് കഴിക്കത്തില്ല. ചോറ് കുറച്ച ദിവസം കൊണ്ടെ ചോറൊന്നും കഴിക്കുന്നില്ല.
ഈ ചിയസിടെ ക്ക കടയിൽ വാങ്ങാൻ കിട്ടോ ചിയാസീടി ന് എന്തൊക്കെയാണ് ഉപ ഉപയോഗങ്ങള്. സിയാസിഡ് എന്താണ് നല്ലതാണോ ആരോഗ്യത്തിന്.
അതെ അതെ ആരോഗ്യത്തിന് നല്ലതാണ് വെയിറ്റ് ലോസ് ഒക്കെ കുറയൂ എന്നാണ് പറയുന്നത് പിന്നെ എന്തൊക്കെയോ അതിനകത്ത്. എന്തൊക്കെയോ ഫൈബർ കണ്ടന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു.
അപ്പൊ ഇത് നമുക്ക് കടയിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടെ
അതെ അതെ തുച്ഛ ചെറിയ വിലയേള്ളൂ തുച്ഛമായ വിലയള്ളൂ. നമുക്ക് അമ്പത് രൂപയ്ക്ക് നൂറ് രൂപക്കോക്കെ തൂക്കി മേടിക്കാൻ പറ്റും
ഓ ഓ അപ്പം ഏ ജിമ്മിലൊക്കെ പോണണ്ടോ.
ജിമ്മില് പോകുന്നുണ്ട്. ജിമ്മില് ഞാൻ വൈകിട്ടാണ് പോകുന്നത് വൈകിട്ട് പോയി ഹെ കുറച്ചു നേരം ഒരു ഒരു മണിക്കൂറ് ജിമ്മില് പോകാറുണ്ട്. അത് കഴിഞ്ഞ് വരും.
അഹ് ജിമ്മിലൊക്കെ ഓരോ ദിവസം. ലെഗ്ഗ് ലെഗ്ഡെ അതുപോലെ കൈ അങ്ങനെ ഒ ഷോൾഡർ അങ്ങനെ ഓരോ ദിവസം ഓരോഓരോ ഇതാ
ഓരോന്നാണ്. അതെ കഴിഞ്ഞ പ്രാവശ്യം ഷോൾഡർ ആണ് എടുത്തത്. പിന്നെ സൈക്കിള് നകത്ത് കേറി. പിന്നെ ട്രൽമില്ല് ട്രഡ്മില്ല് കഴിഞ്ഞിട്ട് പിന്നെന്തോ. എന്തൊക്കെയോ ചെയ്യാറ്ണ്ട്.
ആഹ് അവിടെപ്പം മെയിലിനും ഫീമെയിലിനോ എല്ലാർക്കു കൂടെ ഉള്ള ജിം ആണോ.
അതെ അതെ അതെ അതെ എല്ലാർക്കൂടി ഉള്ളതാണ്.
ആഹ്.
ആണിനും പെണ്ണിനും ആയിട്ടുണ്ട്. ലേഡീസുണ്ട് ജെൻസുംണ്ട്. ട്രെയിനറ് ആയിട്ട്. ആഹ് അതേപോലെന്നെ എല്ലാരും ഒണ്ട്.
ആഹ് അപ്പം ജിമ്മിലൊക്കെ പോമ്പഴും. ഇപ്പൊ വീട്ടിലൊക്കെ വരുമ്പോ ഭയങ്കര കഷ്ടപ്പാടല്ലേ വേദനയൊക്കെ ആണാ.
ഇന്ന് ശരീരം കൊർച്ച് ദിവസ്ത്തേന് നമ്മള് സ്ഥിരം പോയ കൊർച്ചൂസ്ത്തേന് വേദനയായിരുന്നു. പിന്നെത് ശീലം ആമ്പ ത്തേന് വേദനെക്കെയങ്ങ് മാറും. പിന്നെ രണ്ടു ദിവസം പോകാതിരിക്കുമ്പം വീണ്ടും മൂന്നിന്റെ അന്ന് പോമ്പം വീണ്ടും വേദനയുണ്ടാവും.
ആ ഇപ്പ എത്ര ഇപ്പ എത്ര നാളായി ജിമ്മി പോയി തൊടങ്ങീട്ട് കൊറെ നാളായോ?
ഇല്ല ഇപ്പം പോ ഇപ്പം പോയി തൊടങ്ങിയിട്ട് രണ്ടാഴ്ച ആയുള്ളൂ. ഇതിന് മുന്നേ പണ്ട് പോവുവായിരുന്നു. അത് രണ്ട് മൂന്ന് കൊല്ലത്തിന് മുന്നേ പോവായിരുന്നു. അത് പിന്നെ രാവിലെയൊക്കെ വെളുപ്പിനൊക്കെ അഞ്ച് മണിക്ക് പോണം. തണുപ്പും ഇച്ചിരി ദൂരത്തായിരുന്നു പോണത്. ബൈക്ക ക്കോടിച്ചോണ്ട് പോമ്പം നല്ല തണുപ്പായ്രുന്നു. അങ്ങനെയൊക്കെയങ്ങ് നിർത്തിയതാ.
അപ്പൊ ഇപ്പൊ ഇപ്പ എങ്ങനെ നല്ല വെയിറ്റ് ഉണ്ടാ അതുകൊണ്ടാണോ ജിമ്മ്
വെ വെയിറ്റ് ഒണ്ട് പിന്നെ ഒന്ന് ശകലം ശരീരമൊക്കെ ഒത്തിരി ഒരു ഇത് കിട്ടട്ടെന്ന് വിചാര്ച്ച് പോവേണ്.
ആഹ് ഈ ഷുഗർ കട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതിന് മുന്നേ.
ഇല്ല ഇല്ല ഇതിന് മുന്നേന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ വെയിറ്റ് കൂടുന്നെന്ന് തോന്നുമ്പം ചെല പ്പം ഒരാഴ്ചയൊക്കെ കഴി ഷുഗർ കട്ട് ചെയ്യും. പിന്നെ എനിക്കതെങ്ങ് മടുക്കും. മടുക്കുമ്പ വീണ്ടും മധുരം ചേർത്ത് കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ വീണ്ടും കൊർച്ചൂസം കൊണ്ട് ഷുഗർ കട്ട് ആണ്.
അതെങ്ങനെയാണ് ഈ കൊറെ നാള് ഇപ്പ ഷുഗർ കട്ട് ചെയ്തപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് കൊറേ പേര് ഷുഗർ കട്ടൊക്കെ ചെയ്ത് അപ്പ ഞാൻ വിചാരി നമ്മളൊക്കെ ആണെങ്കി എപ്പഴും മധുരം കഴിക്കുന്നല്ലേ. ഇപ്പൊ ചായ പോലും നമുക്ക് മധുരം ഇടാണ്ട് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലന്ന എപ്പോഴും ഐസ്ക്രീം, ലഡു അങ്ങനെ. ഉള്ള സാനങ്ങളെല്ലേ എപ്പഴും കഴിക്കുന്ന. അപ്പൊ എന്നെ കൊണ്ടൊന്നും ഒരിക്കലും ഷുഗർ കട്ട് ചെയ്യാൻ പറ്റത്തില്ല.
അല്ല അങ്ങനെ ചെയ്യണം. ഷുഗർ കട്ട് ചെയ്യണം. ഷുഗർ കട്ട് ഷുഗർ നമുക്ക് ഒരിക്കലും നല്ലത് വര ത്തേയില്ല ദോഷമേ വരുത്തുള്ളൂ. അപ്പം നമ്മള് ഷുഗർ കട്ട് ചെയ്താ നമ്മക്കാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പം ഷുഗർ കട്ട് ചെയ്യാൻ നോക്കണം.
ഷുഗർ കട്ടെയ്യുന്നേനേക്കാളും നല്ലത് നമ്മള് ഉപയോഗം കൊറച്ചാ പോരേ. ഇപ്പൊ ചായയിലൊക്കെ കൊറച്ച് മധുര ഇട്ട്
കുറച്ച് മതിരി നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ശരീരത്തിനൊക്കെ നല്ല നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മുഖക്കുരുവൊക്കെ മാറും നമുക്ക് കളറ് ഗ്ലോയൊക്കെ ആകും ശരീരം മെലിയും. ഷുഗർ കട്ടെയ്തോണ്ട് ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട് നമ്മളങ്ങനെ ഴൊക്കെ കൊ കൊറച്ചാലും മതി. ഇപ്പ പെട്ടെന്നൊന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തി നിർത്താൻ പറ്റത്തില്ലെങ്കിൽ നമ്മു കൊറേശ്ശെ കൊറേശ്ശെ കൊറച്ചാ മതി.
ആഹ് ഞാൻ യൂട്യൂബിലൊക്കെ ഇപ്പോ ഇപ്പോ കൊറെ പേര് ഇതുപോലെ ഷുഗർ കട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ മുഖം. മുഖം നല്ല ഗ്ലോ ആവും, അതുപോലെ. നല്ല എന്നുവെച്ചാൽ കുരുയൊക്കെ മാറിട്ട് പാടയൊക്കെ മാറി പോകുന്നതൊക്കെ ഇങ്ങനെ. കണ്ടിട്ടുണ്ട് അതുപോലെയായിരുന്നോ മുഖം.
അതുപോലെ ആയിന്ന് എന്റെ മക്കള് പറയുന്നു ഇനി അറിയില്ല. പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞു മുഖത്തൊക്കെ വ്യത്യാസയുണ്ട്, ക മുഖം നെറച്ചു കുരുയായിരുന്നു എന്റെ. അപ്പൊ ഇപ്പൊ അത് ചെയ്യതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്, നിങ്ങളും ചെയ്യണം ഷുഗർ. കട്ട് നിങ്ങളും ഷുഗർ കട്ട് ചെയ്യണം, മുഖത്തൊക്കെ കുരു ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ഇങ്ങനെ പര പഞ്ചസാരയെന്നും അധികം ഉപയോഗിക്കാതിരിക്കുക മധുരയൊക്കെ കുറയ്ക്കുക, ചോക്ലേറ്റ് ഒക്കെ നിർത്തുക.
ആഹ് ആകപ്പാടെ നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അപ്പൊ എല്ലാത്തും കഴിച്ചും കുടിച്ചും ഒക്കെ അങ്ങ് മരി ചോണല്ലെ നല്ലത്
ആഹ് അത് മതി പക്ഷേ കുറെ നാൾ നമ്മള് പിന്നെ തോന്നേ നാളൊന്നും ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ജീവിച്ചു കൊതി തീരുന്നതിന് മുന്നേ നമ്മള് പോക്കളേണ്ടി വരും, അപ്പൊ അതൊക്കെ നമുക്ക് കുറ ച്ച് നാൾ എങ്കിലും ജീവിക്കാൻ ഒരു സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മള്. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല നടിക്കുകയാണെങ്കിൽ നമ്മുക്ക് കുറെ കാലം കൂടി ജീവിക്കാൻ പറ്റും.
ഈ മുഖത്ത് അതെ ഈ മുഖത്ത്. ഇപ്പ ഇപ്പം മുന്നേ ഈ കരിമംഗലത്തിന്റെ പ്രശ്നം ഇല്ലായിരുന്നു അത് ഇപ്പോഴും ഉണ്ടോ, അതോ അത് മങ്ങി തുടങ്ങിയായിരുന്നോ?
ഇല്ല അത് ഒത്തിരി വ്യത്യാസമുണ്ട് നല്ല മാറ്റമുണ്ട് ഞാന് ഒരുപാട് മരുന്നൊക്കെ മേടിച്ച് തേക്കു ഒക്കെ ചെയ്തു വീട്ടിലെ റെമഡിയൊക്കെ ചെയ്തു അത് ആഹ്. ഉം എന്തൊക്കെയോ ഓയിൽമെന്റ് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേക്കുന്നൊക്കെ മേടിച്ച് തേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒന്നും എനിക്കൊരു. കുറവൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പ. വേഗ എന്നു പറഞ്ഞിട്ട് ഒരു ഏഹ് പിന്നെ കുഴമ്പ് വാങ്ങി തേക്കുന്നുണ്ടായിരുന്നു. അതിലെന്തായാലും നല്ല വ്യത്യാസം ഉണ്ട്.
എനിക്കാണെങ്കിൽ ഇപ്പൊ മുഖത്ത് നിറച്ച് നല്ല മുഖക്കുരു ഉണ്ടായിരുന്നു, ഇപ്പൊ കൊറെ ആയിപ്പോ മാറി കുറെ സെറും ഒക്കെ തേച്ചു. ഇപ്പോഴാണ് മാറിയത് ഇപ്പ ആഹ് അതിന്റെ ഉപയോഗം തന്നെ. ഇപ്പൊ പിന്നെയും വരുന്നു അപ്പൊ ഈ മുഖക്കുരു മാറാൻ ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും ഈ. ഈ മരുന്ന് കരിമംഗലത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ.
അല്ല അത് മുഖത്തിന് മുഖക്കുരുവിനും ഒക്കെ നല്ലതാണ് എന്ന് കേട്ടിട്ട് കേട്ടേക്കുന്നത്, അത് തേച്ചിട്ടാണോ? കുറഞ്ഞൊന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല വ്യത്യാസമുണ്ട് എന്റെ മുഖത്ത്. പിന്നെ ഞാൻ കപ്പലണ്ടി ധാരാളം കഴിക്കും. ക്കുവായിരുന്നു അതൊക്കെ നിർത്തിയപ്പോഴത്തേന് മുഖക്കുരു വ്യത്യാസമായി ഷുഗർ കട്ടും കൂടെ ഒക്കെ ആയിപ്പോ. മുഖ ഓക്കേ ആയി.
അപ്പൊ ഈ കപ്പലണ്ടി കഴിച്ചാൽ മുഖക്കുരു വരുമെന്ന് പറയുന്നത് സ സത്യമാണല്ലേ കൊളസ്ട്രോൾ ആണോ, കൊഴുപ്പുള്ള ഉണ്ട്.
പോലെ അതെ ഞാൻ ശരിക്കും കപ്പലണ്ടി കഴിക്കുയിരുന്നു ഞാൻ കപ്പലണ്ടി മേടിച്ചാൽ. ഫുള്ള് ഇരുന്ന് തിന്നുമായിരുന്നു ഇപ്പം കുറച്ച് നാള് കൊണ്ട്. ഞാൻ കപ്പലണ്ടി കഴിക്കുന്നില്ല നിർത്തി ഇന്ന് മിനിഞ്ഞാന്ന് കുറച്ച് കപ്പലണ്ടി മേടിച്ചു കഴിച്ചത് എന്റെ മുഖത്ത്. ഒരു കുരുവന്നു.
ആഹ് ഈ കപ്പലണ്ടി കപ്പലണ്ടിക്ക് പകരം നമുക്ക് ഈ നട്ട്സും അതുപോലെ. ബദാം അതുപോലെയൊക്കെ കാഷുനട്ട് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതല്ലേ കുറ ച്ചൂടെ നല്ലത് അപ്പൊ അതിനകത്തൊന്നും കുഴപ്പില്ല.
അതിലൊന്നും കൊഴപ്പോല്ല അത് നമുക്ക് ക്യാശ്നട്ട് കഴിക്കുമ്പോഴും അതിനൊരു ലിമി റ്റുണ്ട് ബദാം പരിപ്പ് കഴിച്ചാലും അതിനും ഒര് കണക്കുണ്ട് നമുക്ക് അധികമായാൽ അമൃതും വിഷോന്നല്ലേ പറയുന്നേ. അപ്പൊ ഒരു ദിവസം ഒരു അഞ്ച് പ ത്തണ്ണക്കെ നമുക്ക് കഴിക്കാം അതീ കൂടുതൽ നമുക്ക് കഴിക്കാൻ പാടില്ല.
വീട്ടിലപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്മൂത്തി ഉണ്ടാക്കാറുണ്ടോ?
സ്മൂത്തി ഉണ്ടാക്കാറുണ്ട് അതെ അതെ അതെ ഞാന് ഓട്സ് ഞാന് ഓട്സ് പിന്നെ ചൂടാക്കിയിട്ട് ഏഹ് അത് വറുത്ത് കോരിട്ട് അത് സ്മൂത്തി ഉണ്ടാക്കാറുണ്ട് അതിനകത്ത് പിന്നെ റോബസ്റ്റാ പഴവും ഏഹ് മ്മ് ഹ് എന്താ ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇടാറുണ്ട്. പിന്നെ ചിയാ സീട് കോത്തിടാറുണ്ട് ഹേ പിന്നെ ആഹ് ക്യാരറ്റ് വേവിച്ച് ഇട്ടാത് നല്ലതാണ് അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അടിച്ച് കഴിക്കാം നല്ലതാണ് സ്മൂത്തി നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ.
പക്ഷെ ഇപ്പ നമ്മളിപ്പ ദോശയും അതുപോലെ ചമ്മന്തി ഒക്കെ ഇരിക്ക്ന്ന കാണുമ്പം സ്മൂത്തി കുടിക്കാൻ തോന്നോ അതോ ഒരു ദോശ ക്കെ കഴിക്ക തോ
ഇല്ല നമ്മളത് വേണ്ടന്ന് വെ ച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല ഇപ്പ കൊറേ നാൾ കൊണ്ട് ഞാൻ കാപ്പി കഴിക്കന്നുല്ല. ഞാനിങ്ങനെ സ്മൂ ത്തിയക്കെ ഉണ്ടാക്കി കഴിക്കയുള്ളൂ പിന്നെ എനിക്ക് അത്രയും കൊതി വരുവാണെങ്കിൽ ഒരു ദോശയുണ്ടാക്കി അതിനകത്ത് ചകലം ഏഹ് ചിയാ സീഡ് ഗോത്തതും കൂടെ ഇട്ട് ആഹ് ദോശേടെ മോളിലിട്ട് ഒന്ന് കൂടെ ഒന്ന് വേവിച്ചെടുത്ത് കഴി എറണ്ടു ഒര്
ദോശയിലങ്ങനെ ചിയാസീഡിട്ട് കഴിക്ക്ന്നേ നല്ലതാണോ?
ആഹ് ചിയാസീഡ് എങ്ങനെ കഴിച്ചാലും നല്ല നമുക്ക് സാധാ കഴിക്ക അയിനൊരു ടേസ്റ്റുല്ലാത്ത ഒരു സാധനം ആണ്. അപ്പൊ നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നമ്മളൊരു ദോശയുണ്ടാക്കുന്ന സമയത്ത് ആഹ് അതിനകത്ത് ഒരു ശകലം കൊവുത്തതിനകത്ത് ഒഴിച്ചിട്ടാ നമുക്ക് മറിച്ചിട്ട് വേവി ച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ മുട്ട ഓംലേറ്റ് ചെയ്യാണെങ്കിൽ അതിനകത്ത് ചിയാ സീഡ് ഗോത്തിട്ട മുട്ട ഓംലെറ്റ് അടിച്ചാലും നല്ലതാണ്
ആഹ് വീട്ടിലപ്പം ഇപ്പൊ സ്ഥിരം ഇങ്ങനെ ഇത് ചെയ്യുന്ന കൊണ്ടന്നെ ഹേ ഇ വെയിറ്റിംഗ് വെയിറ്റ് നോക്കുന്ന മിഷേനുണ്ടോ കറക്റ്റ് നമ്മടെ ഇത് അറിയാൻ വേണ്ടി ട്ട് കുറഞ്ഞോ കൂടിയോ ഇല്ലേന്നൊക്കെ അറിയാൻ വേണ്ടീട്ട്
അതെ ഉണ്ട് വെയ്റ്റിംഗ് മെഷീനുണ്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വല്ലപ്പോഴുക്കെ നോക്കാറുണ്ട് വെയിറ്റ് കുറവുണ്ട് എനിക്ക് കുറയുന്നുണ്ട് വെയിറ്റ്. എനിക്ക് വെയിറ്റ് എടയ്ക്ക് കൂടുതലായിരുന്നു വീണ്ടും കുറഞ്ഞു ഇപ്പ വീണ്ടും ഫുഡ് നല്ലോല കഴിച്ച സമയത്ത് വീണ്ടും കൂടി. ഇപ്പ ഞാൻ നോക്കുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട് ഇപ്പം കുറയുന്നുണ്ട്.
ആഹ് ഇവടെ നമ്മക്കാണെ എനിക്കാണെങ്കി ഇപ്പൊ ചെറുതായിട്ടിങ്ങനെ വയറക്കെ വയ്ക്കുന്നുണ്ട് മുന്നേന്നും വണ്ണം കൊറവായിരുന്നു ഇപ്പ ഇങ്ങനെ വയറ് വെക്കുന്നുണ്ട് അപ്പൊ വയറ് കൊറ ക്കെ എന്തെങ്കിലുക്കെ നോക്കണോന്ന് വിചാരിച്ചിരിക്കുവാണ്.
ആഹ് നിങ്ങൾ ഇപ്പഴ് കൊച്ചുങ്ങളാണെങ്കിൽ വയറൊന്നും കുറയ്ക്കേണ്ട അതൊക്കെ കൊറച്ച് നാള് കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. അവര് ജോ പ പഠിക്കാനൊക്കെ പോയി ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. അല്ലാതെ നമ്മള് കൊറക്കാനൊന്നും നോക്കണ്ട.
അല്ല ഇപ്പ നമ്മടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് വയറ് ഇങ്ങനെ കൂടുതലാവുന്നുണ്ടെന്നൊക്കെ ഇപ്പം കൊറേ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ആഹ് ആഹ് അത് ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്താ മതി ഓക്കെ ഓക്കെ ശരി ശരി